ഹലോ
ആ ഹലോ
ആ ന്തൊക്കെണ്ട് വിശേഷങ്ങള്
സുഖം അങ്ങനെ പോണു എന്താ അവ്ട്ത്തെ വിശേഷം
സുഖായിട്ട് പോണു കൊഴപ്പൊന്നുല്ല കാലാവസ്ഥ എങ്ങനെണ്ട്
ആ ന്ന്പ്പോ മഴൊക്കെ കൊറവ്ണ്ട് വെയിലൊക്കെ ണ്ട് തുണികളൊക്കൊ ന്ന് ഒണങ്ങി കിട്ടി ഏ
ഭക്ഷണങ്ങളൊക്കെ റെഡിയായോ ആ ആ ന്ന് ന്താണ്
ന്ന് ചക്കപ്പുരി പുളി ഒണക്ക മീൻ പൊരിച്ചതും
ആ ആഹ്
ഉം അവ്ടെ
ബടെ റെഡ്യായിട്ടില്ല കറി അടുപ്പത്തായിറ്റൊള്ളൂ ചിക്കൻ കോയി പണിക്കാര്ണ്ട് അപ്പൊ പിന്നോർക്ക് കഞ്ഞിമ് കൊട്ത്ത്തായി
ആഹ് ഉം ആ എ എന്താ കറി
കോഴിക്കറി കോഴിമൊളക്ട്ട് ഉം ഉം
ആഹ്
ഉം ഉം പിന്നെ ചമ്മന്തി ണ്ട് ഞ് സ സലാടെന്തേലും ണ്ടാക്കണറീല ചോയ്ച്ചോക്കണം ഉം
ചമ്മന്തി ണ്ടെങ്കി പിന്നെ ന്തായാലും നല്ലൊരു കൂട്ടാനാണ്
ആഹ് പിന്നെ കോഴി ണ്ട് അപ്പൊ കൊഴപ്പൊന്നുല്ല ഉം പിന്നെന്തൊക്കെ
പിന്നെന്താ ങ്ങനൊക്കെ പോണ് മക്കളൊക്കെ താ കിട്ടീട്ട് തലങ്ങും വെലങ്ങും ഉം ഒക്കണ്ട് ആഹ്
പിന്നെ അച്ചാറ് ഇടലില്ലേ?
അച്ചാർ അച്ചാർ അങ്ങനെ ഇടാറില്ല. കിട്ടണെങ്കി തന്നെ മാങ്ങടും ബാക്കിയൊക്കെ വാങ്ങാൻ പിന്നെ എളയച്ചിന്റെമ്മ അചാറിട്എയ് നല്ല ടേസ്റ്റ് ആ ഉം വിക്കണന്നുല്ല തോന്നുണു അവരിങ്ങനെ ണ്ടാക്കിട്ട് ഇങ്ങനെ കൊന്ട്രു. നല്ല അടിപൊളി അച്ഛാറ മീനും ബീഫും ഉം ഭയങ്കര പൈസ കൊടുത്തിട്ട് ഇപ്പ
അത് കൂടുതൽ വ്യവസായ ആയ്ട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ?
ആ അയിന് പറ്റൂല ഞ്ഞി എന്തോ പേപ്പർ വേണെന്നോ. എന്തോ പറഞ്ഞോളു ഞാൻ ആഹ് നല്ല അടിപൊളിയ
ആഹ അടുത്തത്തോലു അങ്ങനെ വങ്ങിക്കല ഉണ്ടാവൂലല്ലേ?
ഓലങ്ങനെ പൈസക്കൊ ഒന്നും കൊട്‌ക്ക്നില്ല തോന്നുണ്ട്. ഞങ്ങള്ൾ ഞ്ഞിപ്പന്റെ മാപ്പിളന്നെ ന്റെ മാപ്പളാ അച്ചാറിന്റെ മര അപ്പൊ ഇനി മാപ്പിള വരുമ്പോത്തേനും ഏൽപ്പിചുക്ക്ണ് രണ്ട് കുപ്പി.
ആഹ് ആഹ് കൊണ്ടകാനോ
ആ ആഹ് വന്നിട്ടും പിന്നെ കൊണ്ടോവാനും ആഹ് കൊണ്ടോവലുണ്ടേ ഇപ്പൊ രണ്ടകൊല്ലകൈഞ്ട്ട് വര ഫസ്റ്റ് പോകുമ്പോ അങ്ങനെ കൊണ്ടയിതാ ഉം
എന്നാ വര്ണേ?
ഇരുവതെട്ടാംതി
ആ അല്ലന്തുല്ല സന്തോഷാണല്ല ല്ലാവർക്കും.
ആഹ് രണ്ടൊല്ലായിലേ
ആഹ് അതല്ല വരുന്നത് എന്താലും സന്തോഷം പോണകാര്യം അലോയ്ക്കുമ്പോ സങ്കടോം
ഉം ലീവ് ണ്ടാവ ഓലും അങ്ങനെ വന്ന് ചിലപ്പോ പെട്ടെന്ന് കയ്യും ഒരു മാസൊക്കെ. ഒരു മാസ ലീവ്
ഉം ഉം
അതൊക്കെ സഡേച്ചിട്ടങ് പോവും
ആഹ് പോ പോവാതിർക്കാനും പറ്റൂലല്ലോ നഞമ്മളെ ജീവിതമാർഗല്ലേ?
ഉം പേരേം കുടീയൊക്കെ ങ്ങനെ ആവണം
ആ ആ നോക്കണ് ണ്ട നോക്കണ് ണ്ടോ?
ആ ഞങ്ങള് കൊറെ സ്ഥലൊം പെരെക്കെ നോക്കച്ചേക്ക ക്ഷെഒന്നുവങ്ട്ട്. സെറ്റാവണില്ല
ആ
ഉം ഇവിട്‌ന്ന് ഇവിടന്ന് പോകാച്ചിട്ടാണ് ഇവിടെ താല്പര്യല്ല
ഉം ഉം ഉം
ഉം സ്ഥലത്തിനൊക്കെ നല്ല വെലേണ്ടല്ലോ ഇപ്പൊ. ഉള്ളുക്കാണെങ്കിൽ എഴുവിലൊന്നും കൊറഞ്ഞിട്ട് കിട്ടണില്ലേ
ഇല്ല സ്ഥലം കിട്ടാനുംല്ലപ്പൊ ആയിത്തെ പോലെല്ല സ്ഥലം കിട്ടാല്ല
ഉം ഞങ്ങളീ ഇരിക്കണ ഇവിടെ തന്നെ സ്ഥലത്തിന് നാല് ലക്ഷക്കണ്ട്
ആ
സെന്റ് നാല് ലക്ഷം ഞങൾതങ് കൊടുത്തിട്ട്. ഇന്ന് രണ്ടാളുണ്ടല്ലോ രണ്ടാൾക്കും കൂടി ഓരോടത്ത് അങ്ങട്ട് വാങ്ങാനേ
ആ നല്ലതാണ് ഉ എല്ലാരും ഒരുമിച്ചാവുമ്പളേ അടുത്തന്നെ ആവുമ്പോ
ഉം അങ്ങനെ ഇങ്ങനെ നോക്കണ്ട്
ഉം കുട്ടികളൊക്കെ പഠിക്കുവ
ഒരാളാണ് പോണത് എല്ലാങാണ്ടങ്ങ് പെട്ടെന്ന് ചെയ്യൂലാ കൊറേക്കെ ങ്ങള് ടൈം എടുക്കും മണ്ടേ കേറാൻ
ആ ആ
ഉം പെട്ടെന്നങ്ങെതാവൂലന്നള്ളൂ
ഉം
പച്ച പറ ഉഷാറക്കെ തന്നെയാണ് നല്ലോണംന്ന് ശ്രദ്ധിച്ചാൽ മതിയാറം
ആ
പിന്നെ വിത്യാസാണെ
ആ ആ
അതാണ് മെയിന് പിന്നെ ഉ പിന്നെ കളി ശ്രദ്ധിക്കു പഠിത്തത്ത്ക്കില്ല
ആ ആ
ഉം ഉ
യാത്ര ആ യാത്രകള് പോയിന്നോ വെക്കേഷക്ക് ല്ല
ഇല്ലേ എട്ക്കും പോയിട്ടില്ല വീട്ട് പോവും വെരും ചെറിയൊരുന്നാക്ക് മലമ്പുഴ പോയി ഓ അറിന്നോത്ത്ക്കൂടി പോകാനൊ മലമ്പുഴ പോയി
ഉം
ചെറിയെര്ന്നാക്ക് ചെറിയെര്ന്നാക്ക് ആ ടെക്ക അടച്ചിട്ട്ക്കി നല്ലാണ്ടൊന്നും കാണാൻ പറ്റില്ലോ പാമ്പുകള് കൊറേണ്ട്ന്നല്ലാണ്ട് പ്രത്യേകിച് ഏ എന്ത് ചെയ്യാനൊന്നും പറ്റൂല്ല ബാപ്പിമ്മീംക്കെ ല്ലേ വേറെ ആരുല്ലേ എ കുട്ടികൾക്കൊക്കെയാണ് കാര്യായിട്ട് ആകെ കുട്ടികളെ വിചാരിച്ചിട്ട പോയി പോകക്കുമോ കളി കാള്ളൊക്കെ അടച്ചിട്ടിക്കാ
ആഹ
അതറിഞ്ഞില്ല
ആ ആ
അങ്ങോട്ട്യത് വേറെ എടക്കങ്കലും പോയാ മതി ഉ പിന്നെ കാഞ്ഞിരപ്പുഴ പോകാ വിചാരിച്ചു അപ്പൊ അവിടെ കുട്ടികൾക്ക് കളിച്ചണ ഇില്ലായിരുന്നു ഇപ്പൊ നോക്കുമ്പോ ഞങ്ങളവിടെ പോയ പ്പണ്ട് പറയുന്നു കാഞ്ഞിരപ്പോഴ ഉണ്ട് കളിക്കാനും ഒക്കെന്ന് ഉ എന്താലും പോയി പോന്ന് വെറുതെ അങ്ങനെൊ ഒരു ടൈം പാസ് ആയി ഹ്ഹ
ഉം ചെറിയ പാർക്കുകളൊക്കെ ഉണ്ടാവല്ലോ അതുപോലെ കുട്ടികൾക്ക്റ്റ
ആ ഇവിടെ അടുത്തൊക്കെ പക്ഷേ അവിടെക്ക ഒരുപാട് പൈസ തോന്നണേ ആ പൈസക്കെ ഉള്ളതൊന്നും ഇല്ല അവിടെ
ആഹ
മലമ്പുയേന്ന് കുറച്ച് പോന്നാൽ അവിടെ അടുത്തനെ ഫാന്റസി പാർക്കൊക്കെ ഉണ്ട് പക്ഷേ അവിടെയക്കെ അറുന്നൂരൂപപ്യ രാവില പോണത് നാൾ മുതലാകെ അറി
എ
അറനൂറൂപ്യ അത്രേ
ആഹ്
അത് ഞമ്മൾ ഈ മൂന്ന് മണി നാലുമണിക്കൊക്കെ പോയിട്ട് എന്തോ ഒരു കാര്യം.
അതന്നെ നേരത്തെ പോണം അങ്ങനത്തൊക്കെ. ഭക്ഷണമ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകണം അല്ലെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാവില്ലേ ആ പൈസക്ക് അല്ല അത്രയും പൈസൊക്കെ വാങ്ങിക്കുമ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെണ്ട എന്താ സിൽവർ സ്റ്റോമില് ഭക്ഷണണ്ടല്ലോ.
അതെവിടെയാണ്?
ഏ തൃശ്ശൂര്.
മ് അതക്കറില്ല.
വായച്ചാൽ അതിര് പള്ളി നമ്മളെ വീഗാലാൻഡ്.
ഞാൻ പോയിട്ടില്ലേ ഞാൻ അധികം എവിടയും പോയിട്ടില്ല ഞാൻ കോഴിക്കോട് തൃശ്ശൂര് സൂക്ക് പോയിക്ണൂ.
ആഹ്
ആ പിന്നെ മലമ്പുഴവിടുക്കു നോടെന്നൊള്ളു പോയിട്ട് വേറെവിടെയും പോയിട്ടില്ല.
മ് കൊഴപ്പൊന്നുമല്ല കുട്ടിയക്ക് പറ്റിയ തന്നെയാണ്. വെള്ളത്തില് ഇതിനൊക്കെ.
ഉം അവിടന്ന് പോയിട്ടിലെ?
മ് ഞാൻ പോയിന്നോ പിന്നെ ഊട്ടിക്ക് പോയിന്നു.
എങ്ങനെ ഫാമിലി യൊ? എല്ലാരും കൂടിയോ?
ആ ഇമ്മാന്റെ വീട്ടുകാര്ർ മൊത്തത്തില്.
ആ അങ്ങനൊക്കെ പോകുമ്പോ അടിപൊളിയാ. ആഹ് ആള് വേണം എന്ന അടിച്ചു പൊളിച്ച.
മ് ഒരു ദിവസത്തെ ടുരേന്നു നല്ല എന്നാലും എൻജോയ് ചെയ്തു.
നമ്മള് രണ്ടാളും മൂന്നാളും പോയിട്ട് കാര്യല്ലേ.
അതില്ല കൂട്ടത്തർക്കണ പോകുമ്പോള ഒരു രസമാണ് ഭക്ഷണൊക്കെ വാ. കൊണ്ടായിനാൾ ങ്ങട്ട്. അല്ലാണ്ട് ഇായിത്തില്ല ഭക്ഷണം കേ ൽപ്പിച്ചു. മ് ണ്ടാക്കി പോകാൻ നേരല്ലല്ലോ. ഒരു ദിവസത്തെ ടൂർല്ലേ രാവിലെ നേരത്തെ പോയി രാത്രി പോന്നു അങ്ങനെ. മ്
കുട്ടികളൊക്കെ എന്താണി
എന്താ അവിടെ കളർ കൊടുക്കുണ് ചിത്രം വരക്കാ ഇതൊക്കെ തന്നെ അല്ലെ പരിപാടി വേറൊന്നുംല്ലല്ലോ പുതിയ കളർ വാങ്ങിയത് ഏഹ്
മഴ ഉണ്ടാവൂലേ
ആഹ് കൊണ്ടാവാം പഠിച്ചാൻ പോകുമ്പോ പോണ്ടകാന ഇറങ്ങാണ്ട് കളറൊക്കെ വാങ്ങിന്ന് ഇന്നലെ കൊടുന്നിട്ടള്ളു അപ്പൊ അതെടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടണത് ആ ടീച്ചർമാര് പറയുമ്പോ മാത്രം ഇതാക്കിയമതി അവർക്കത് പറ്റൂല ആഹ്
ആഹ്
ന്നും ല്ല കൊടുക്കട്ടെർഞപ്പൊ മൂർച്ചും മൂർച്ചും ചെജും കൂർപ്പിച്ചും ചെജ്ജും
ആഹ്
മ് ആഹ് മെഴുകിന്റത്
ബടെ സ്കൂള് മയേ ഇതിനെക്കായി നല്ലത് മറ്റേ പെൻസിൽ കളറായിക്കാരം പറയും ടീച്ച എന്നാല് പുറത്തു പോകാത ഇതാവും പറയും
ആഹ് പക്ഷെ പക്ഷെ അത് പൊട്ടും ഇവര് ഇങ്ങനെ കൂർപ്പിച്ച് കൂർപ്പിച്ചാവുമ്പോ ചിലപ്പം ശരിയാവൂല
ടീച്ചർ അത് മതിന്നൊക്കെ പറഞ്ഞു പക്ഷെ അയിന്റെ മുന്നന്നെ നമ്മൾ കളറൊക്കെ വേടിച്ചു വെച്ചിരുന്നു
എല്ലാം വാങ്ങി കൊടുത്തിട്ടും കാര്യല്ല എല്ലാവിധ കളർ ഉം ഒക്കെ രണ്ടു ദിവസത്തിന് ഇണ്ടാവും
ഉം ഓരാ കൈകിട്ടിയാ അയിനെന്നൊള്ളു ഇണ്ടാവ നൂറു പ്പടെ സാധനം വാങ്ങിയാലും പത്തൈസന്റെ ഇത് ഇണ്ടാവില്ല
ആഹ് പിന്നെ അത് കളർ ഇല്ലാ എറങ്ങാണ്ടേ മറ്റുള്ള കുട്ട്യാൾക്കും കൊടുക്കും ഒൻക് കളർ ഇല്ലാ ഇറങ്ങാണ്ട്
ആഹ്
ങ്ങട്ട് പിന്നെ ആ കുട്ടിക്ക് കളറില്ല അപ്പോ നമ്മള് കൊടുക്കേണ്ട അങ്ങനെയല്ല കുട്ടിളോക്ക് എന്നൊക്കെ പറഞ്ഞകാണ്ട് കൊടുക്ക്ണെ കാണാ
കുഴപ്പല്ല അത് ഇങ്ങാട് കൊടുന്നാ മതിന്നുള്ളൂ ആഹ് ആഹ് ആഹ് സൗജന്യ ആയിട്ടാ കൊടുക്ക ആഹ് പിന്നെ ഇങ്ങാട് വാങ്ങിയ മതിയേ
ആഹ് ഞാൻ പറഞ്ഞു കളറ് കൊടുക്കാന് ഇനിപ്പ ഓൻക്ക് ഇല്ലക്കില്ലെങ്കി കൊടുക്കാ പക്ഷെ തിരി ച്ച് വാങ്ങണംന്ന് പറഞ്ഞു അത് ഇതാണ് അത് വയ്യ സ്വന്തായിട്ട് കൊടുക്ക
ഇപ്പ കുട്ടിൾക്ക് അങ്ങനൊക്കെ തന്നെയല്ലേ കുട്ട്യോള് പഠിച്ചണ്ട് ആഹ് കൈയിക്ക് അങ്ങനെ വിട്ടു കൊടുക്കാവുല്ലേ അവിടെ
കോൾ ഇത് വരുന്നുണ്ട് കോൾ വരുന്നുണ്ട് എന്ന ശരിട്ടാ